ഹലോ ഹലോ
എന്തൊക്കെണ്ട് വതാനം?
ഉം നല്ല വിശേഷം മേടത്തിന്റെ വിശേഷം എന്താ? നല്ല വിശേഷം മേടത്തിന്റെ വർത്താനം എന്താ?
ഇന്ന് ജോലില്ലേ? ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
ജോലി ഇല്ല ഇല്ല ഇന്ന് ജോലി ഇല്ല.
ഓ ഇല്ലല്ല ഇന്ന് വെള്ളിയാഴ്ച്ചയാ അവധിയാണ്.
അവധിയാ ഏഹ് എ ന്താ വീട്ടിലെ വിശേഷക്കെ എന്താണ്? മേടത്തിന്റെ
വീട് വിശേഷം വീട് ന്ന് വെള്ളിയാഴ്ച അല്ലെ അപ്പെ എന്തൊക്കെ സ്പെഷ്യൽ ണ്ടാക്ക്ണ്ട്
ആ ആ എന്താ സ്പെഷ്യൽ
ഇന്ന് ചിക്കൻ മന്തിയാണ്
ഇല്ല മേടം
ചിക്കൻ മന്തി ഓ
ഓ ചിക്കൻ മന്തി ഇണ്ടാക്കറിയോ ആ അയ്ന് ന്തെക്കെയാ ഇടല് ചേരുവകൾ ചേരുവകളൊക്കെ
ചേരുവകളോ ചിക്കന് ഞമ്മള് സാധാ ഞമ്മള് ഫ്രൈ ചെയ്യ്ണ പോലെ മസാല പെരട്ടിയിട്ടെ പൊരിച്ചെട്ക്ക പൊരിച്ചെട്ത്തിട്ട് അതിലേക്ക് നമ്മള് പിന്നെ ഞമ്മളൊര്ചട്ടിയില് മേഗിന്റെ ക്യൂബ്ണ്ടാവല്ലോ ആ ക്യൂബും അയ്ക് കിട്ട് കിട്ണ നായ നാരങ്ങ ത- തക്കാളി സോസ് തക്കാളി സോസ് ഒക്കെ അടിച്ച മിക്സിയില് കാപ്സിക്കം അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും അതിലിട്ടും ഇട്ടിട്ട് കായം കൂട്ടിട്ട് വെയ്ക്ക
കായം കൂട്ടിട്ട് കായം കൂട്ടുമ്പോ എന്തൊക്കെയാ എന്തൊക്കെയാ കായം കൂട്ടും
കായം കൂട്ടൽ ത് തന്നെ ഞമ്മള് ചി മന്തിയുടെ മസാല അതുപോലെ കാപ്സിക്കോ സവാള തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം മ്മള് അരച്ച്ട്ട്‌ ഇട എല്ലാം മ്മള് ജ്യൂസ് ആക്ക്യാണ്ടാണ് ഇട ഉപയോഗിച്ച സവാളിം തക്കാളും എല്ലാം ജ്യൂസ് ആക്കിട്ട് ചേർക്ക ആ
പിന്ന് എന്നിട്ട് എന്താ ചെയ്യാ അത്
ഞ്ഞട്ട് കൊർച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മള് ഈ പൊരിച്ച ഫ്രൈ പൊരിച്ച് വെച്ച കോയി ഈ മസാലില് കേക്കാം
ആ
മ്മളയ്ന്റെ മേലെ മ്മള് റൈസ് ഊറ്റിയാണ്ട്
ആ ആ റൈസ് എന്ത് റൈസാണ് ഇണ്ടാക്ക ഏത് റൈസാണ് ഉപയോഗിക്ക ആ ആ ന്നിട്ട് റൈസ് ഇട്ടിട്ട് ബസ്മതി ഇട്ടി
പൂയ ഊറ്റിട്ട് അതിലേക്ക് ഇട്
ആഹ് ആഹ് വസ്മതി റൈസ് പിന്നെ എന്നിട്ട് ആഹ് ആഹ് ആഹ് എന്നിട്ട് വസ്മതി റൈസ് ഇട്ടിട്ട്